ഹലോ
ഹലോ
ആഹ് കേൾ
കേൾക്കുന്നു ണ്ട് എന്ത വി-
ആ നല്ല വിശേഷ് ഷം എന്താണ് നിങ്ങടെ വിശേഷം ആ സുഖം നല്ല വിശേഷം ആണ് ലേ എന്താണ് ഫുഡ് കഴിച്ചില്ലേ ഡിന്നർ കഴിച്ചോ?
കഴിച്ചില്ല കഴിക്കണം കഴി
ആഹ് ഞാനും കഴിച്ചിട്ടില്ല അതെല്ലേ എല്ലാ മോ മ്മോൾക്കെല്ലാം കൊടുത്തിട്ട് ഇരി
ഉം ആഹ് ആഹ് ആ അയ്ശരി പിന്നെ വേറെന്താ വിശേഷം? എന്താ അവിടെ കാലാവസ്ഥ എങ്ങനെയുണ്ട് ചൂ ചൂടാണോ തണു
ആഹ് ഈ ചൂടില്ലേ വലിയ ചൂടിപ്പോ കുറവാ അപ്പൊ ഒന്ന് രണ്ട് മഴ ഉച്ചക്ക് ശേഷം മഴയൊക്കെ പെയ്യുന്നുണ്ടല്ലോ ചെറുതായിട്ടല്ല അവിടെയുണ്ടോ മഴയുണ്ടോ
ഇവിടെ മഴ കുറവാണ് ഇവി ഏ ഭയങ്കര ചൂടാണ് ഉം ഇപ്പോ രണ്ട് ദിവസായിട്ട് രണ്ട് ദിവസ കാലാവസ്ഥ
ഇപ്പൊ കേര കേരളത്തില് ഓരോ സ്ഥലത്തെല്ലാം പെയ്യുന്നുണ്ട് ഇപ്പ നമ്മുടെ ഏ ഏരിയയിലൊക്കെ അത്യാവശ്യം പെയ്യുന്നുണ്ട് മഴയെല്ലാം
ഉം താഴ്നാട്ടിലേക്കൊക്കെ നല്ല അതെ താഴ്നാട്ടിലേക്കൊക്കെ നല്ല മഴയുണ്ട് നമുക്ക് ഇങ്ങോട്ടൊക്കെ മഴ കുറവാ മഴയില്ല
ടയിലാണ് നമ്മളേ
ഉം ഇടയിലാണ് ഇടയില മഴ ഉം
ഇണ്ട് ചൂടാണെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും ആ മഴയാണെങ്കിൽ ആ ചൂടാണെങ്കിൽ നല്ല ചൂടായി രിക്കും പക്ഷേ ചൂട് കൂടുന്നത് കൊണ്ടാണ് എട ഇതുപോലെ ഇങ്ങനെ മഴ വരുന്നത്
അതെ ഇനിയിപ്പോ എന്താ പറയാ മഴ
വരായിരിക്കും ഉ മഴ വരും ആ ഇനിപ്പോ സ്കൂള് തുറക്കുമ്പോ മഴ വരും ഓ
മഴവരും അപ്പോഴത്തേക്കും ആ സത്യം കഴിഞ്ഞ കൊല്ലല്ലേ വയനാട്ടില് പ്രളയം ഉണ്ടായത്
അതെ അതെ അതെ അതെ അതെ കഴിഞ്ഞ വർഷം ഇങ്ങനൊന്നും ആവർത്തിക്കാതിരിക്കട്ടെ അല്ലെ അല്ലെ ചൂട് കൂടുമ്പോ പേടിയാവ്വാ കാരണം ചൂട് ആ നിങ്ങളുടെ ഏരിയലൊക്കെ എന്തെങ്കിലും പ്രശ്ന പ്രശ്നങ്ങളുണ്ടായോ പ്രളയത്തില്
ആഹ പ്രളയം ഉണ്ടായത് കഴിഞ്ഞ കൊല്ലം ഉരുൾപൊട്ടല് ഉണ്ടായത് ഞങ്ങളുടെ ഏരി മുണ്ടയത്തു നിന്നും കൊറച്ചു പോണം ഉ വയനാട്ടില് അതെഅതെ അതെഅതെ ഉരുൾപെട്ടലുണ്ടായി കഴിഞ്ഞകൊല്ലല്ലേ അതുകൊണ്ട് മഴ വരുമ്പോഴത്തെ ക്കും മഴാന്ന് കേൾക്കുമ്പോ പേടിയാ അ പെട്ടെന്നാണല്ലോ കാലാവസ്ഥ ചേയ്ഞ്ച് ആയിട്ടേ
പ്രത്യേകിച്ച് അങ്ങനെ മേഖലകളുണ്ട് വയനാട് പോലെയൊക്കെ
അതെ അതെ അതെ അത് ഇത് പ്രധാനായിട്ട് മറ്റേ ഉം അയ്ശരി ഇതിപ്പോ കാടങ്ങിനെ കാടും ഉം കാടും മലയൊക്കെ കൂടിയായിട്ട് വന്നിട്ട് വെള്ളം താഴെ കെട്ടിക്കിടന്നിട്ട് ഇങ്ങനെ അടിയിലേക്ക് പോയിട്ട് അവിടെ അവിടന്നാണല്ലോ ഇ വരുന്നേ അപ്പൊ അയ്യോ കഴിഞ്ഞ കൊല്ലത്തെ കാര്യം ഓർക്കുമ്പോ അങ്ങനെ
അതെ നമുക്ക് ഇവിടെ കഴിഞ്ഞ വർഷം നമ്മടെ പ്രതേകിച്ചില്ല പക്ഷെ നമ്മൾ ന്യൂസിലെല്ലാം കാണുമ്പോൾ ഭയങ്കര സങ്കടം തന്നെയാണ് ഈ ന്യൂസുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഈ വീടിന്റെ ഏരിയയിൽ വലിയ പ്രശ്നങ്ങളില്ല ഇല്ല ആ സമയത്ത് ഉണ്ടായിരുന്നു പതിനെട്ടില് ഉള്ള സമയത്ത് എല്ലാവ ഇണ്ടായിരുന്നല്ലോ ചെലര് അപ്പോ ഭയങ്കര ബുദ്ധിമുട്ടായ്രുന്നു ആ അത് എല്ലാവടെയും ബാധി പ്പായി പ്രാ ആവശ്യത്തെ മഴ വലിയ ബാധിച്ചില്ല എങ്കിലും നമ്മള് ന്യൂസൊക്കെ കാണുമ്പോ ഭയങ്കര സ അപകടാണ് ഒരു നാട് തന്നെ എന്നുച്ചു പോവുകാന്ന് പറയുമ്പോൾ സങ്കടമാണ്.
അതെ അതെ അയ്യോ പതിനെട്ടിലേക്ക് പ്രളയം വല്ലാ പ്രളയമായിരുന്നു എൻ്റെ
കളയായോ അത് അതെല്ലാരും ഓൾമോസ്റ്റ് എല്ലാവരെയും ബാധിച്ച ഒന്നാണ് ഇപ്പ ഞങ്ങളുടെ വീടിന്റെ ഏരിയന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഹല ആഹ പെട്ടെന്നൊന്നും ഇങ്ങോട്ടൊന്നും വെ സുനാമി കടലില്ല സുനാമിക്ക് അങ്ങനെ ചാൻസ് ഇല്ല അതുപോലെ തന്നെ എന്തുകൊണ്ടും സേഫ് ആയ ഏ ആ ജില്ലയാണെങ്കിൽ പോലും നമുക്ക് വരെ ബാധിച്ചു എന്നുള്ളതാണ്. വെള്ളം പൊക്കോ കൊറച്ച് ദിവസായിട്ടന്നെ ബാധിച്ചു. ഈ വെള്ളപ്പൊ ഇപ്പം വരുമ്പോഴുള്ള അസുഖങ്ങളും കാര്യങ്ങളും പിന്നെ പറയണ്ടല്ലോ. വെള്ളം കെട്ടിക്കിടന്നിട്ടും അതിൽ ഓരോ മാലിന്യങ്ങളും അത് സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ഇമ്മക്ക് മക്കളൊക്കെ ഉള്ളത് കൊണ്ടേ മക്കള് വെറും അതില് കളിക്കലും അങ്ങനെ ഒരു അസുഖായിരുന്നു പ്രധാനമായിട്ട്.
അതെ ഉം അതെ ഇപ്പൊ ഇപ്പ തന്നെയെല്ലാ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ കുടുംബശ്രീ വഴിയും ആശാവർക്കർമാർ വഴിയും ഒക്കെ എല്ലാ വീടുകളിലും ആ ഒക്കെ നടക്കുന്നുണ്ടല്ലോ തരുന്നുണ്ടല്ലോ അതൊക്കെ വലിയ കാര്യങ്ങളാണ് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ മക്കൾക്ക് അതിനനുസരിച്ചിട്ടുള്ള നല്ല കാര്യ ചെയ്ത് കൊടുക്ക ഫുഡ്‌ വെള്ളം ഒ ക്കെ ആണെങ്കിലും തിളപ്പിച്ച് ആറിയ വെള്ളം കാര്യങ്ങളൊക്കെ കൊടുക്കുക.
അവർക്കിത് കാണുമ്പോ ഒരു അവർക്കിതൊക്കെ കാണുമ്പോ ഒരു അത്ഭുതമാണ്. കാരണം അവരെന്തോ കളിക്കാനുള്ള വെള്ളം കെട്ടി കിടക്കുന്ന വീട്ട- പിന്നെ ഫ്രണ്ടില് അവരതിലറങ്ങി കളിക്കുന്നു അവർക്കെന്തോ ഒരു അതിനുള്ള തിരിച്ചറിവായിട്ടില്ലല്ലോ നമ്മള് തടഞ്ഞാലും നമ്മള- കാണാതെയാണെങ്കിലും അവരതില് കളിക്കയാണ് ഇനി എന്താവന്ന് കണ്ടു തന്നെ അറിയണം ഇനി ഈ വർഷത്തെ മഴക്കാലം നമുക്ക് കണ്ടു തന്നെ
അതെ അതെതെ വേന വേനലായാലും ഒഴുക്കില്ലാത്ത വെള്ളത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് കൊണ്ടുള്ള പ്രശ്നം പ്രശ്നങ്ങളും അതിൽ നിന്നുള്ള അസുഖങ്ങളും അമീബിക് മസ്തിഷ്ക പോലുള്ള അസുഖങ്ങളും
ആ അതിപ്പോ ഈ ഇടയ്ക്ക് നമ്മൾ കേട്ടാ ഏറ്റവും വലിയൊ- ഒരു ഷോക്കിഗ് ആയിട്ടുള്ള ന്യൂസാണ് ഇപ്പൊ ഈ അമീബിക് മസ്തിഷ്ക്ക ജ്വരം എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് കുട്ടികളിലും
ഉം മ്... ഞങ്ങളുടെ ഏരിയയിലെ ഒരു കുട്ടിക്ക് സ്ഥിരീകരിച് ചെ.. കെ... അതിങ്ങനെ ടെസ്റ്റിന് കൊണ്ടുപോകാൻ ആ... അങ്ങനെ വന്നായിരുന്നു ക്ഷെവു മഴയില്ലാതോണ്ട് ഒഴുക്കില്ലാത്ത വെള്ളാ ണല്ലോ...
ചെയ്യാത്ത കുളങ്ങളും ഹ്... ആ... ഇങ്ങനെയുള്ള ഫോണെല്ലാം നമ്മള് യൂസ് ചെയ്യാതെ വെക്കുമ്പോഴാണ് അത് ബുദ്ധിമുട്ടാവുന്നത് അല്ലെ
നാ... അതെ.. തെ... അതെ
വിളിക്കാറില്ലേ...
മ്... പണ്ട് ഇതൊക്കെ പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുളം ഉണ്ടെങ്കിൽ അതിന്റെ സൈഡ് ആ കുളത്തിനോട് ഏ... കിടപിടിച്ചൊരു തോട് ചാലൊക്കെയുണ്ട് ഉണ്ടാകും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം ഒഴുകി പോവുവൊക്കെ ചെയ്യോല്ലോ, ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ എല്ലായിടവും, എന്ന് ചാ പണ്ട് കൈത്തോടുകളൊക്കെ ഉണ്ടായിരുന്നത്. ഉം... കൈത്തോടുകളൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പൊ... ഇപ്പം എല്ലാം ആൾ മാറിയില്ലേ
ഇപ്പോ നല്ല മെയിനായിട്ട് ഈ വേസ്റ്റ് ഇടാനുള്ള ഒരു സ്ഥലായി മാറിയിരിക്ണ്. വേസ്റ്റുണ്ട... അതെ കുട്ടികള് മാത്രമാണല്ലോ യൂസ് ചെയ്യുന്നത്. എന്തൊക്കെ നമ്മള് നമ്മുടെ ചെറുപ്പത്തിലല്ല നമ്മൾ കുളത്തിൽ പോയി കളിച്ചതും എല്ലാം മെമ്പർ അതെ പിള്ളേക്കൊന്നും ഇപ്പ അങ്ങനൊ ഒരു ത് ഇല്ല ചെലർക്ക്‌ അറിയുകൂടിയില്ല. ചെറിയ കുട്ടികൾക്ക് എന്റെ മക്കൾക്കൊക്കെ അറിയില്ല. എന്താ കൊളം ഹും അവര് കാണുന്നില്ല കുളംല്ലാം നികത്തല്ലേ... കാണുന്നൂല്ല
അതെ അതെ അതെ... നമ്മുടെയൊക്കെ ഞ നമ്മുടെക്കെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാ ആ നമ്മുടെ വീടിന്റെ ഏരിയയിലക്കെ ക്കെ ഓ ഒരു വീട്ടില് പത്ത് സെന്റ് സ്ഥലാ ണെങ്കില് ആ പത്ത് സെന്റ് സ്ഥല ആണെങ്കിൽ ഒരു ഒരു വീട്ടില് ഒരു കൊ ളം വെച്ചുണ്ടായിരുന്നു. ഒന്ന് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാ ഒരു രണ്ടു വീട് അപ്പൊറം വേറൊരു കുളം ഉണ്ടാവും പിന്നെ നമ്മുടെ വീടിനോട് സൈഡിനോട് ചേർ ചേർന്നിട്ട് കൈത്തോടുകൾ ഇ ണ്ടാവും അപ്പൊ മഴക്കാലം വരുമ്പോ വെള്ളൊ പോകുന്നതും അങ്ങനെ കുളങ്ങളും കുളിക്കാനും കുടിക്കാനും ഒക്കെ വെള്ളം ഞങ്ങളെ
അതെ കുടിക്കാൻ വരെ എടുക്കാ അത്ര നല്ല വെള്ളായിരുന്നു അത് ആദ്യം കുടിക്കാൻ വരെ യൂസെയ്യാൻ പ
ആതെ ഇപ്പ അതൊന്നു ഇല്ല ഇപ്പ എന്താ ഇള്ളേ
ഇപ്പോ അതുകൊണ്ടാണ് ഈ പ്രളയ സാധ്യത കൂടുന്നതും അതുകൊണ്ട് അത് തന്നെയാണല്ലോ വെള്ളം ഒഴുകി പോവാൻ വഴിയില്ല കെട്ടി കെ ട്ടി കിടക്കുന്നത്
അതെ അതെ അതുകൊണ്ടാണ് ഉം ഉം അത് ശരിയാ അതുകൊ ണ്ടാണ് നമുക്ക് കൂടുതൽ ഇത് വെള്ളം കെട്ടിക്കിടക്കുമ്പഴാണ് എന്താ ഒഴുകി പോവാ സ്ഥലം ഇല്ലാണ്ട് വരുമ്പോഴാണ് വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് വീടുകളില് വെള്ളം കേറുന്നതും പ്രശ്നങ്ങളും
രം നികത്തലും ഇപ്പൊ ഒരു വീട്ട്ല് ഒരു വീട്ടില് നാല് മക്കള്ണ്ടെങ്കി നാലു പേരും ഓരോ വീട് കെട്ടല്ലെ അപ്പോ മരങ്ങള് വെട്ടീട്ടാ ക്ക ആഹ് കണ്ടം നികത്തിട്ടൊക്ക്യാണ് ഇവര് ഇതിനുള്ള സ്ഥലം കണ്ടെത്ത്ന്നത്
ഉം അതെ
ഓ ഓട്ടോമാറ്റിക്കലി മര മരങ്ങളില്ല അതെ
അതെ നെൽകൃഷിക്ക്യൊക്കെ വേണ്ടീട്ട് വയലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഇപ്പ ആരാ കൃഷി
അത ഒന്നുംല്ല ഇപ്പം അതെല്ലാം നികത്തി അവിടെ എല്ലാം ഫ്ളാറ്റായി വീടായി
ഫ്ളാറ്റായി വീടായി അങ്ങോട്ടൊക്കെ പൻ ആ പണ്ട് വയലുകളും കാര്യങ്ങളൊക്കെ ഇണ്ടായിരുന്നപ്പോ വെള്ളം നെറഞ്ഞൊഴുകിയാ അതിലേ പോകുവായിരുന്നു ആ തോടുകളിൽ കൂടെക്കെ പോകുവാ യിരുന്നു പഷേ ഇപ്പത് അത് ഒഴുകി പോകാൻ സ്ഥലവില്ലാ താഴ് വെള്ളം താഴാൻ സ്ഥലവില്ല ഇപ്പം വീടുകളില് മിറ്റങ്ങളാണെ ങ്കിലും ഒന്നെങ്കി ഇന്റർലോക്ക് അല്ലെങ്കില് ഏഹ് മറ്റേ എന്താ പറയാ സിമന്റ് ഇട്ട് അങ്ങനെയൊക്കെ വരുമ്പൊ വെള്ളം താഴേക്ക് ഇറങ്ങി പോവുന്നില്ലല്ലോ ഭൂമിയിലേക്ക് പോവുന്നില്ലല്ലോ പിന്നെ ഇത് ഒഴുകി പോകാൻ പോയാതന്നെ ഇന്ന് ആ സ്ഥല ഇല്ല ഒരു പോ കുളവില്ല തോടില്ല അപ്പ അങ്ങനെയൊക്കെ
ആ തോടെന്നൊക്കെ പറയുമ്പയെ മഒ ഓർമ്മ വരുന്ന വീടിനടുത്തുള്ള തോടല്ല ഇപ്പൊ ഫുൾ അഴുക്കാണ് അഴുക്ക് ചാലായി കിടക്ക തോടല്ല പശേ
അതെ അഴുക്ക് ചാല അത് സത്യ ചറുകൾ കൊണ്ട കൂട്ടിയിടുന്നതും കത്തി കത്തി കത്തിക്ക്ന്നതും
കത്തിക്ക്യല്ല അത് തോടായതോണ്ട് അതിലിങ്ങനെ അടിഞ്ഞ് കൂടി കെടക്ക എത്തിക്കാനും പറ്റില്ല അതിൽ അതിന്റെ ആ കിടപ്പാണ് അവിടെ അത്ന്ന് വരുന്ന ഓരോ രോഗങ്ങളും മാലിന്യങ്ങളും എല്ലാം കൂടെ ച്ചു ട്ടത്തുള്ളവർക്കെല്ലാം അത് സമ്മന്തായിട്ട് അലർജിയൊക്കെ ഉള്ളവരാ
അത് സെ അതെ അതെ നമ്മക്ക് നമ്മക്കൊക്കെ ഏ പണ്ടൊക്കേന്ന് പറഞ് കഴിഞ്ഞ മഴക്കാലം വരു ഇന്നേലും മുന്നേ മെയ് മാർച്ച് ഏപ്രിൽ മെയ് മാസോക്കെ ങ്ങനാവുമ്പോ തോ കുളോക്കെ ആൾക്കാരെ വേ നമ്മള് വെട്ടിച്ച് അതിനകത്ത് ചെളിയൊക്കെീ ആ് ചെളിയൊക്കെ തേയ്ക്കളഞ്ഞ ആഴം കൂട്ടി കൈ തോടുകളാണെങ്കിലും അങ്ങനെ തന്നെ രണ്ട് സൈഡും ആ വെട്ടി ട്ടി കൈത്തോടുകളെല്ലാ സെറ്റ്ആക്കി വെള്ളം ഒഴുകി പോവാൻ പാകത്തിന് അങ്ങനെയൊക്കെ ചെയ്യുവായിരുന്നു ഉ പക്ഷെ ഇപ്പോൾ എന്താ പ അയാ അതൊന്നുംല്ല
ഒന്നും ഉത്സാഹിക്കുന്നില്ല അതിനെ ആർക്കും ആവശ്യ ഇല്ലാതായല്ലോ എല്ലാവരും കുളിയാണെങ്കിലും വീട്ടിലേക്ക് മാറ്റി ബാത്റൂമുകളും ബാത്ത് ബാത്ത് ടബ്ബുകളും എല്ലാം ലക്ഷ്വറീസ് ആയില്ലേ ഇപ്പൊ ആർക്കും ആവശ്യല്ലാതായി
ആയി അലക്കാൻ വാഷിംഗ് മി മിഷീനായി ടാപ്പ് തുറന്ന വെള്ളമായി ഒന്നുല്ല
ഇപ്പ മഴക്കാലന്ന് പറയുമ്പോ ഒരു പേടി ആർഞ്ഞ ആർക്കും അതെ ഞാൻ ഞങ്ങളും പോവായിരുന്നു വീടിനടുത്ത് തന്നെ ഇണ്ട് പോഴ പക്ഷെ ഇപ്പൊ ആര് അ അത് ഉപയോഗിക്കാറില്ല
ഉം
ഉം അതൊക്കെ ഇപ്പോ അന്യനിന്ന് പോയി കിടക്ക അല്ല ഇനിയൊരു മഴക്കാലം എന്ന് പറയുമ്പോഴേ ആ ഒരു പേടിയാണ് മനസ്സിലൊന്നുല്ലാ ത്‌രിക്കട്ടെ ല്ലെ
അതെ അതെ ഇങ്ങ് എല്ലാ മഴക്കാലവും വരുമ്പോഴത്തെയ്യും അത് സത്യാണ് നി മക്കൾക്ക് ഇനി സ് സ്കൂളിൽ പോകാൻ തുടുമ്പോഴാണ് പ്രശ് പേടി വരുന്നത് കൂടുതലും മഴയൊക്കെങ്ങനെ വര്
അതെ അതെ ഇടിമിന്നലും ഇടിമിന്നലും എല്ലാം ശ്രദ്ധിക്കണം കാറ്റാണെങ്കിലും ഇടിമിന്നലാണെങ്കിലും
ഉം അതോ ഇപ്പഴൊക്കെയാണെങ്കിലോ മരങ്ങളൊക്കെ എന്തോര ഇങ്ങനെ പോകുന്ന വഴിക്ക്ക്കൊക്കെ
അതെ അതെ നിക്കുമ്പോ ശ്രദ്ധിക്കണം ആ കുട്ടികൾക്കൊക്കെ ഇൻസ്ട്രക്ഷൻ കൊടുക്കണേ പോവുമ്പോ
അതെ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചു പോണം എന്നൊക്കെ പറഞ്ഞാല് എന്നാലും മക്കളല്ലേ ചെറിയ മക്കളല്ലേ നടന്നു പോകുന്ന മക്കള അധികം കുറവാണ് കൂടുതലും ഒന്ന വണ്ടിക്ക് ബസിനോ അല്ലെങ്കില് ഓട്ടറിഷ ഇങ്ങനെയൊക്കെ വിളിച്ചിട്ടില്ലേ പാരന്റ് കൊണ്ടാവിടുന്ന മ മക്കളക്കെയാണ് കൂടുതല് ഒള്ളത് എന്നിരുന്നാലും നമുക്ക് പറയാൻ പറ്റും കൂടുതല് ഇപ്പ നമുക്ക് കഴിഞ്ഞ്ടെ ഉം അതെ കഴിഞ്ഞടെ ഇവിടെ മഴ മഴ പെയ്തിട്ട് രണ്ടോസം കറണ്ട്ല്ലായിരുന്നു ഫുള്ള് മരങ്ങളെല്ലേ എല്ലാം ഇങ്ങനെട കാറ്റിന് ചെല്ലകളൊക്കെ ഒടിഞ്ഞ് വീണ് ഭയങ്കര പ്രശ്നമായിരുന്നു ഉം ഭയങ്കര പ്രശ്നമായിരുന്നു ഇപ്പൊ ഇത്രരം മഴക്കാലം ആകാഞ്ഞി പോലും ചെറിയൊരു വേനൽമഴ കിട്ടിയപ്പോ തന്നെ അങ്ങനെ
അങ്ങനെയാണ് അപ്പൊ ഇ വലിയ മഴ പെയ്താ അതെ മുല്ലപ്പെെരിയാറെ എല്ലാം അങ്ങനെ തന്നെ ഇരിക്കട്ടെ നമ്മുടെ ഏറ്റവും വലിയ പേടികളാണ് പൊട്ടാതെ ഇരിക്കട്ടെ നമ്മള് ബാധിക്ക ബാധിക്കില്ലന്ന് പറയാൻ പറ്റില്ല ഏ നാല് ജില്ലകളെ ബാധിച്ചാൽ തന്നെ
അതെ ആയി ഉം ഉം ഇല്ലയില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാല് അതെ അതെ പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ ഉ പിന്നെ വേറെന്താ വിശേഷം